ഹലോ.
ഹലോ എന്തൊക്കെ വർത്താനം.
എന്തൊക്കെയുണ്ട് വിശേഷം.
ആഹ് ഒക്കെ നല്ല വിശേഷം.
ആഹ് ഞാൻ കൊറെ നേരമായി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കെട്ടോ.
അ ഏഹ് എന്നിട്ട് എന്ത കിട്ടിയിരുന്നില്ലേ.
ആഹ് ആഹ് കിട്ടിയിരുന്നില്ല കോൾ അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു ഇപ്പോ ഓക്കേ ആയി.
അ ആഹ് ഓക്കെ ഓക്കെ ആഹ് ആഹ് അതെ. ഫോണടിക്ക്ണ സൗണ്ട് കേട്ടപ്പോ അവരുടെ ബാബ വിളിക്കാണ് വിചാര്ച്ചു അവള്. അപ്പൊ ബാബാ ബാബ എന്ന് പറഞ്ഞ് കരയുന്നു അപ്പൊ.
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ.
ആഹ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചങ്ങനെ ഇരിക്കായിരുന്നു.
ആഹ് ഇന്ന് കറിയൊക്കെ എന്തോ ആക്കിയേ.
കറീ ഇന്ന് മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു അയല മീൻ. അയല മീൻ പിന്നെ മുതിര മുതിരനെ കൊണ്ട് വേറെരു കറിയും ഉണ്ടായിട്ടു
അ.
അതായ
അ അ അഞ്ചാറ് കറി കാണുല്ലേ ഒരു ദിവസം.
അല്ല എന്നന്നും. എന്നൊന്നും ഇണ്ടാവലില്ല ഇന്നിപ്പങ്ങനെ ആദ്യം മുതിര കറി വെച്ച് ഉണ്ടാക്കി വെച്ചീന്ള്ള. പിന്നേണ് മീന് കൊ ണ്ടന്ന് മീനപ്പൊ കൊറെ ഉള്ളപ്പൊ പിന്നെ കൊറച്ച് പൊരച്ചും ചെയ്തു കൊറച്ച് കരിം. കരിയാക്കി കറ്യാക്ക്യതാ.
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വെക്കേഷനൊക്കെ. തീരാറായല്ലൊ എന്തൊക്കെ വിശേഷം.
ആഹ് വെക്കേഷനൊക്കെ തീരാറായി സ്കൂള് തൊറക്കാറായി. വീട്ടിലുള്ള കുട്ടികൾകൊക്കെ സ്കൂൾലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായി. പിന്നെ എ ക്ക് പിന്നയ്ന് അഡ്മിഷൻ കിട്ടിയിട്ട് വേണം ബി എഡിന് അഡ്മിഷൻ കിട്ടിയിട്ട് വേണം. അപ്പൊ ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുക്കലെന്നെ തൊടങ്ങിയിട്ടൊന്നുല്ല. എന്താ അവിടെ ആഹ് ആഹ് കുട്ടികൾ. ക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വേടിച്ചോ.
ആഹ് ഇവടെ വാങ്ങി ഇന്നലെ പോയി ഞങ്ങള് വാങ്ങിയടാ.
ആഹ് ആഹ് എല്ലാര്ക്കും വാങ്ങിണ്ടാവും ലേ.
ആഹ് വാങ്ങിയ രണ്ടു പേർക്ക് വാങ്ങിച്ചാ മതിയല്ലോ.
ആഹ് ആഹ് രണ്ടു മക്കളാവുലേ ഉണ്ടാവ ആഹ് ആഹ്.
പിന്നെ മക്കള് എന്ന് സ്കൂള് അടച്ചപ്പം തൊട്ട് പറയുന്നുണ്ട് എവിടെങ്കിലും വെക്കേഷനായോണ്ട്. ടൂർ പോകുന്നു പക്ഷേ ഇതൊന്നും ഇതുവരെക്കും സെറ്റ് ആയിട്ടില്ല കാരണം വെച്ച ഇവിടെല്ലാം ഇപ്പോ മഴയല്ലേ. മഴ ആയതുകൊണ്ട് അതുല്ല. ഹസ്ബന്റും കാര്യങ്ങളും ഒക്കെ ടിവിയിലും മൊബൈലിലും ഒക്കെ ഇതൊക്കെ തന്നെല്ലേ. കാര്യങ്ങളൊക്കെ വരുന്നെ ആഹ് അത് കാരണം അനുസരിച്ച് അനുസരച്ച് എങ്ങും പോവാനും പറ്റ ത്തില്ല ഇല്ല ഇല്ല പോയിട്ടില്ല ഓരോ ദിവസം ഇങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് പോ പോ പിള്ളാരെ ഉം ആഹ് ഇല്ല ഇല്ല അതു അല്ല പള്ളിയുണ്ട്. പള്ളി പോകുന്നുണ്ട് പിള്ളാരെ ആഹ് പിന്നെ അവിടെ എങ്ങനെയാടാ മീൻകറി എങ്ങനെയാ വെക്കാറ്?
മീൻകറി ആദ്യം നമ്മള് ചെറിയ ഉള്ളി വാട്ടും ആഹ് അതിലേക്ക് വല്ലുള്ളി ഇടും വല്ലുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി വരുമ്പോത്തിനെന്നെ ഏഹ് വെളുത്തുള്ളിം ഇഞ്ചിം ചതച്ചിടും പിന്നെ ആ അത് നന്നായി വയറ്റി വന്നാല് അതിലേക്ക് തക്കാളി ഇടും തക്കാളി പിന്നെ പച്ചമുളകിടും കറിവേപ്പില ഇടും പിന്നെ അതൊക്കെ ഒന്ന് നന്നായി ട്ട് വയ ആയി വന്നാല് നമ്മൾ അതിലേക്ക് പൊടികള് മൊളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിച്ചപ്പ് മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യ ത്തിന് ഇടും. പിന്നെ അതിലേക്ക് പുളിയുടെ ഏഹ് പുളിനീര് കൊർച്ച് ഒഴിക്കും
ആഹ്
പിന്നെ അതൊന്ന് തളച്ച് വന്നാൽ നമ്മള് നന്നാ ക്കി വെച്ച മീൻ അതിലേക്ക് ഇടും പിന്നെ കൊർച്ചേരം ഒന്ന് വേ വേവിക്കാൻ വെച്ചാല് മീൻകറി റെഡി ആയി നിങ്ങള അവ്ടെ എങ്ങനെ ഉണ്ടാക്കല്
ഇവടെ വന്ന ഞമ്മള് തേങ്ങ അരച്ച് വെക്കാറുണ്ട് പിന്നെ ഇപ്പൊ ഇയാള് പറഞ്ഞ ആ സെയിം രീതി വെക്കും പിന്നെ തേങ്ങ ഇങ്ങനെ വ വറുത്ത് വെക്കത്തില്ലേ തേങ്ങ ചൂടാ ക്കി വയ്ക്കൂല്ലോ
അഹ് ആഹ് വർത്താണ്ട് ല്ലേ മീൻ കറി അങ്ങനെ ഉണ്ടാക്കാറില്ല ചിക്കൻ കറി തേങ്ങ അങ്ങനെ വറുത്തര്ച്ചൊക്കെ വെക്കാറ്ണ്ട്
അതെയോ ഇവടെ കുട്ടികൾക്ക് ഒട്ടും എരി പറ്റത്തില്ല
ആഹ് ആഹ്
അത് കാരണം ഞാൻ കൂടുതൽ തേങ്ങ യൂസ്
അഹ് ആഹ് ഇവിടെങ്ങനെ തേങ്ങരച്ച് വക്കുമ്പോ ഉച്ചക്ക് ചോറിന് നമ്മൾ അങ്ങനെ തേങ്ങരച്ച് വെച്ചത് കൂട്ടാറില്ല സാധാരണ രാവിൽക്കത്തെ ചായക്കടിക്ക് ഇപ്പൊ അപ്പം ദോശ ഓട്ടട അങ്ങൻത്തെ ഇണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ മാത്രേ തേങ്ങ അരച്ച കറി കൂട്ടാറുള്ളൂ
അതെയോ ആഹ് ഹസ്ബൻഡ് ഒക്കെ നിങ്ങള് ആഹാര ഫുഡ് കഴിച്ചുവ എല്ലാരും
ആഹ് ഫുഡ് ഫുഡൊക്കെ കഴിച്ച്
കഴിച്ച് ആ ഇവടെ എന്റെ ഒരു കുഞ്ഞു വാവ എണീറ്റ് വന്നതേ ഉള്ളൂ ഞങ്ങള് കഴിച്ചില്ല ഇതുവരെക്കും ഉം
താണോ
ആ ഒര് ആ മൂന്ന് വയസ്സുണ്ട്
ആ ആ. ഇവിടി ഇണ്ട് ഇനി ചെറിയൊരു മോളുണ്ട്. ഒന്നര വയസ്സായിട്ടുള്ളു.
ആഹ് അത് ഫസ്റ്റ് മൊതലേ ഒറക്ക ഇല്ലാത്ത മോന.
ആഹാ സേം. അതന്നെ ഇവടിം. ഒറക്കില്ലാത്ത ഇപ്പം. അത് ജനിച്ച ഉടനെക്കെന്ന് പറഞ്ഞാല്. ഒരാറ് ഏഴ് മാസാവോളും. രാത്രി തീരെ ഒറങ്ങൂല. രാത്രി പറഞ്ഞാല് രാത്രി ഒരു എട്ട് എട്ടരകുമ്പോള് ഓണം. പകല് കൊറച്ചേരം ഒറ്ങ്ങൂല്ലെ ആ ഒർക്കൊരു എട്ട് എട്ടര ആവുമ്പോത്ത് ഓള്. ഒണർന്നിരിക്കും. പിന്നെ ഒറ്ങ്ങല് രാവിലെ ആറ് മണിയൊക്കെ ആയിട്ട. ഉം അതുവരെ ഓറ ണുല്ല. നമ്മളൊന്നും കെടക്കാനും സമ്മയ്ക്കൂല. ഞാനൊക്കെ നല്ല കഷ്ടപ്പെട്ട്ണ്. പഠിക്കാനൂടി പോവല്ണ്ടായിരുന്നു. പി ജി ക്ക് അത് കുറച്ച് അത്യാവശ്യം ദൂരേയ്ന്നു കോളേജ്. ഞാ പിന്നെ ഇവളെ ഒറക്ക് ക്കൊന്നുല്ലാതെ നല്ലൊം കഷ്ടപ്പെടുത്ത്യേപ്പം അവിടെ പിന്നെ വീടൊക്കെ ഇട്ത്ത് നിന്ന്. വീടെടുത്ത് നിന്ന ആ സമയത്ത് നല്ല കഷ്ടപ്പാട് അനുഭവിച്ച്ണ്. ഇവിള് പ രാത്രി ഒറങ്ങൂല. പകല് ക്ലാസ്സിനും പോവാള്ളോണ്ട് പകല് ഇൻക്ക് ഉറങ്ങാനും കഴിയൂല. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പ ഇപ്പോഴും മോന് ഒറങ്ങൂല്ലേ?
ഇപ്പഴും ആ സെയിം തന്നെ. ഇപ്പം മൂന്ന് വയസ്സായിട്ടും അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ആ അങ്ങനെ തന്നെ പൊക്കൊണ്ടിരിക്ക്യെ.
രാത്രി ഒറങ്ങോ?
രാത്രിയില്ല. ഇപ്പം രാവിലെ പന്ത്രണ്ട് മണിക്ക് നമ്മള് ഒറക്ക്വാണെങ്കി അരമണിക്കൂറാ കഷ ട്ടിച്ചാ പുള്ളി ഒറങ്ങുന്നെ.
ഓ അത് ശെരി ഞാൻ വിചാരിച്ച് ഇന്റെ മകള് മാത്രേ ഇങ്ങനെ ഒള്ളൂന്ന്. ഇവള് ഇതേമാതിരിക്ക് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒറക്ക്യാല്. ഒരു പത്ത് പയ്നൊന്നണിത്തോ
ആഹ് പ്പ പിള്ളേര് ഏറ്റവും കൂടുതല് നല്ലതുപോലെ ഉറങ്ങുന്നെ ഏറ്റവും നല്ലതെന്നാ പറയുന്ന. ഉമ്മായൊക്കെ ഇവിടെ. എവിടെ ഉറങ്ങ. ഉം. എല്ലാരും. ഇവൻ ആയൻ തൊട്ടേ ഇങ്ങനെ തന്നെ. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇനിയിപ്പം അംഗൻവാടി വെക്ക
ആ ആംഗലവാടീല്. ആഹ്. ഓക്കെ ഓക്കെ.
ഉം
ഹലോ
അതോണ്ട് വ ഉപ്പായ എന്ന് പറാ നോ ഹലോന്ന് വെക്കുന്നേ.
ആഹ് ആ അതെ. ഫാദറാണെന്ന് വിചാരിച്ചിട്ടാണ്. ബാബേണന്ന് വിചാരിച്ചിട്ടാണ് ഹലോ ഹലോ പറിണേ. ഫോണ് അങ്ങനെ കാണിച്ചു കൊടു ക്കലൊന്നു ഇല്ലേര്ന്നു. ചെറിയ മക്കളല്ലേ ഫോൺ കാണിച്ചെടുകണ് നല്ലല്ലോ അപ്പൊ ഓള് ഇപ്പ നാട്ടിലില്ല. അപ്പൊ പിന്നെ നമുക്ക് ഫോണ് കാണിച്ചു കൊടുക്കാത്തൊരു മാ
ആഹ്. ആന്ന് ആന്ന് അതന്ന് വച്ചാ അതിന് വേണ്ടി കരയുവാണെങ്കിൽ നമ്മള് എന്തോന്ന ചെയ്യാന
ഹലോ ആ ഹാലോ ആ ആ
ആഹ്. പിന്നെ വേറെ എന്തൊക്ക്യാട വർത്താനം പറ.
എന്താ അവിടെ മഴൊക്കെ ഉണ്ടോ?
ഇവടെ മഴയാണ് മഴ എപ്പഴും ട്വന്റി ഫോർ അവേഴ്സ് എന്നെ ഞാൻ നോക്കിയിട്ട് മഴയാണ് ഇവിടെ അതുകൊണ്ട് ഈ ചുറ്റുപാട് കൊതുവും ഈച്ചയും കുട്ടികളെ വെളിയിൽ എറക്കാൻ പറ്റൂല
ഉം ഉം ഉം മഴ പെയ്തോണ്ടായിരിക്കുംല്ലേ
ആഹ് അത് എല്ലടാ നമുക്ക് പെയ്ത് പ്ലാവ് മാവ് അങ്ങനെയൊക്കെയുണ്ട് അതെല്ലാം ഈ പഴ്ത്ത് വീഴല്ലേ ചെയ്യുന്നേ
അത് കൊണ്ടാണ് ഇപ്പൊ കൂടുതല് കൊതുക് ഇണ്ടാവാൻ ചാൻസ് ഈച്ച് ഈച്ച ശല്യംമുണ്ടോ അവടെ
ആഹ് ഈച്ചയും കൊതുകും ഇണ്ടടാ അപ്പ അത് ഈ ഹെൽത്തിൽ നിന്നൊക്കെ എന്നും ആൾക്കാര് വെരുവാ ചെറ ഇ വെള്ളം തങ്ങി നിക്കല്ലേ അങ്ങനെയാ ഇങ്ങനെയാ പനി അങ്ങനെയെക്കെ ഉണ്ടാവും ഡെങ്കിപ്പനി
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ പറയാ ചെയ്യ്ന്ന് അത് കാരണം നമ്മള് സുരക്ഷിതമായിട്ടാ നോക്കുന്നെ ഇല്ലടാ പക്ഷെ ഓരോ സ്ഥല ത്ത് നടക്കുന്നത് നമ്മളെ അവര് പിന്നെ ക്ലാസ് ചെയ്യുന്ന പോലെ വെരുന്നുണ്ട് ക്ലാസ് ഇട്ക്കാൻ വെരാതെ സൂക്ഷിക്കാൻ വേണ്ടി ആഹ് ആഹ്
ആഹ് ഓക്കെ
സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാ അവര് പറയുന്നുണ്ട് ഇവടെ പിള്ളേര് കൊച്ചു പിള്ളേര് ഉണ്ടായോണ്ടേ ഉം വല്ലാണ്ട് കരയുന്നല്ലാേ പിള്ളാ കൊ കുഞ്ഞ് ഫോണിന്നാണ്
ഫോണിന് വേണ്ടിയാണ് അവള്ടെ ബാബ വിളിക്കാണ് വിചാരിച്ചിട്ട് ഫോണ് കിട്ടാനും വാണ്ടി ഉമ്മി നാംപറയട്ടെ ഹലോന്നൊക്കെ പറയിണ്ട്
ആഹ് വിളിക്ക്ണ സമയാണോ ഇപ്പം
അല്ല ഇപ്പൊ വിളിക്ക്ണ സമയല്ല
ഉം ഉം അവര് പിള്ളേർക്ക് എന്തെങ്കിലൊക്കെ നിർബന്ധം വേണ്ടേ
ആഹ് അതെ ഭയങ്കര വാശിയാണ് ഇമ്മാ അടിച്ചാ അത്
പിന്നെ വേറെന്താ വർത്താനം
പിന്നെ എന്തെക്കെ വീട്ടില് കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ
ആഹ് അതൊക്കെ ഉണ്ടെടാ നമുക്ക് ഉം വാഴയുണ്ട് പയറൈറ്റം മുളക് അങ്ങനെ എല്ലാം ഒണ്ട് ചെറി യ ചെറിയ ഇതൊക്കെയുണ്ട് പക്ഷെ ഇപ്പ ഈ മഴ കാരണം നമുക്ക് ഒന്നും ഇല്ല വെള്ളം കേറി എല്ലേ
ഓഹ് അപ്പൊ എത്രെ എത്രയായി മയ തൊടങ്ങീട്ട്
മഴയിപ്പം തൊടങ്ങീട്ട് രണ്ടു മാസം കൊണ്ട് ഇവിടെ മഴയാ
ഓഹ് ഓഹ് ഓഹ് ഓക്കേ
തീയൊന്നും എടയ്ക്കെടക്ക് അങ്ങനെയൊള്ളു ഒരു ദിവസം ഉണ്ടെങ്കി ഒരു ദിവസം അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പം കണ്ടിന്യൂവായിട്ട് മഴ പെയ്തോണ്ടിരിക്കാ അത് കൂടാതെ ഇടിയും മിന്നലും ഉണ്ട്
ഓക്കേ ഇവടെ ഇപ്പൊ ഭയങ്കര ചൂടായിന് ഞങ്ങളെ ഇവടെക്കെ ചൂട് കാരണം പൊറ ത്ത്ക്കെർങ്ങാൻ പറ്റാത്തത്ര ചൂടേനി രാത്രിയൊന്നും മക്കളൊന്നും ഒറങ്ങൂല എ സിടാതെ ഒറങ്ങൂല അങ്ങനെ ആയിര്ന്നു ഇപ്പൊ ഒരു രണ്ട് മൂന്നീസായിട്ട് ഇവിടെക്കെ ചെറിയ വേനൽമയ കിട്ടി തൊടങ്ങി ട്ടൊള്ളു വടെക്കെ
ഉം അത് കൂടാതെ ഇവിടെ കരണ്ടും ഇല്ല കരണ്ട് ക ട്ടാ അങ്ങന്യാ ആ ആ ഇടിയല്ലേ ഇടി ഇടിക്കല്ലേടാ അപ്പം കരണ്ടവര് ഓഫാക്കും
ആഹ് ആഹ് അതെ അതെ
ഉം ഉം ഇപ്പൊ പിന്നെ അങ്ങോട്ട് പിന്നേ മഴ സീസൺ തൊടങ്ങിയല്ലോ സ്കൂള് തൊറക്കുമ്പോ പിന്നെ മഴയാണ് രണ്ട് മാസം മഴയാണ് ഉം
എന്നാ ശെരിട്ടോ
ആ ന്നാ ശെരിയെടാ എനിക്ക് വേറൊരു കോള് വെരുന്നുണ്ടെടാ ശെരിയെടാ ന്നാ ഓക്കേ ഓക്കേ ഓക്കെ